ഓ എന്താ പാട്
എന്താപാട് ഇന്നിപ്പോ ആ നാളെ വായന ദിനല്ലേ അപ്പൊ കുട്ടിയോൾക്ക് ഓരോ ദിവസം സ്കൂളന്ന് വന്നാലും ഒരു ദിവസം സാഹ ചരിക്കുല ഞമ്മക്കളല്ല കഷ്ടപ്പാട ഇവിടെ
ആ അതന്നെ
എലകൾ ആ പോസ്- ചെറുമല്ല ആ ഓഅത്ഓരോ അക്ഷരങ്ങള് ഏ എഴുതിയണ്ടേ അത് എലന്റെ രൂപത്തിലാക്കി വെട്ടി കളർ കൊടുത്ത് കൊണ്ടുവരാന്
ആഹ് ആഹ്.
അപ്പൊ അതൊക്കെ ഞാൻ വല്ലിയോനെ ഏൽപ്പിച്ചു കാര്ണം ഇൻക്ക് വരക്കാൻ തീരെ അറിയൂലാ.
ഇവടെ ഇന്റെ മോള് വര്ക്കും വല്ല്യ മോള് മോള്
ഏഹ് ഇവടെ വൽത് അപ്പിൻക്ക് രണ്ടാളാണ് അപ്പ ഞാൻ ന്ന ഇജ്ജ്‌ ഇതാക്കിപ്പോയി ഇക്ക് അതൊന്നും കൈയ്യൂലാറിയാ ഓനോട്‌ ഞാന്. കാര്ണം ഇൻക്ക് വരയ്ക്കാൻ തീര അറിയൂല ഹസ്ബൻഡ് കൊർച്ചൊക്കെ ഏഹ് നല്ലോണം വര്ക്കും.
ആഹ്.
പക്ഷെ മുപ്പര് എത്തുമ്പോത്തിന് രാത്രി പത്ത്മണി ആവും ഞ്ഞി വര്നങ്കില്. അപ്പോത്തിന് സമയം കാര്ണം എന്താച്ചാ പോല് ക്ഷീണിച്ച് വേര്ല്ലേ.
ആഹ് അതന്നെ.
ഞ്ഞിപ്പൊ ന്നാളെ രാവിലെ നേര്ത്തെ ബസ്സ്‌രും ന്നാളെ വെള്ളിയാഴ്ച ആയതോണ്ട് രാവിലെ ഒന്നും ചെയ്യാൻ സമയംണ്ടാവൂലാ.
ആഹ്.
അപ്പൊ ഞാം പറയാ വേം നോക്കിക്കോളീ. അപ്പൊ ഞാം പറയാ സ്കൂൾലൊക്കെ ഓരോ ദിവസം ഇങ്ങനെ ആചരിക്ക് ആവൊണ്ടേയ് ഞമ്മക്കുണ്ട് പണി ഇതിന് കൊപ്പൊര്ങ്ങാനും കളറൊട്ക്കാനും ഷെയ്ഡ്
കൂളെര്ക്കൊന്നും ഇല്ലല്ലോ ഓല് പർഞ്ഞ് മേല്ല പെരേ ക്ക് വ്ടും ന്നമ്മള് ഇവട്ന്നങ്ങനെ കതിട്ആ ആഹ് ആഹ്.
ചോർന്നാതെ ന്ന്ട്ട് മക്കള് ഇൻ്റെ മ ക്കള് പ്പെന്റെ മോള് വന്നാ ആ പെണ്ണ് മ്മാ മറ്റേ ആഹ് ഏ എല്ലാംണ്ടാക്കണട്ടാ അക്ഷരങ്ങള് എഴ്തി അഅ്‌ ണ്ടാക്കണം പർഞ്ഞു അപ്പൊ ഞാൻ പർഞ് ഏഹ് അപ്പൊ ഞാം പർഞ്ക്ക് ന്ന്ക്ക് രാ ത്രി ആവട്ടെ അർഞ്ഞു ഞാ ഏഹ് മറ്റൊങ്ങട് വര്റ്റേ അർഞ്ഞു ഞാം മറ്റേ ഇൻക്ക് വര് ക്കാനും അറീലാ എന്ത് ചെയ്യാ അറീലാ ഞമ്മള് വായിച്ചാള്ളഅ്‌ വായിച്ചോട്ക്കാ ന്നല്ലാതെ അങ്ങൻത്തെരു വാസനന്നും ഇൻക്ക് തീരേ ഇല്ല്യ. പിന്നെ പോസ്റ്ററ്ണ്ടാക്കാ കിസ്മത്സരൻണ്ട് കിസ് മത്സരുണ്ട്.
ആഹ്.
അങ്ങനെ കഥ പറയല് അ്‌ണ്ട് അർഞ്ഞു ബൽകൊക്കെ.
ആഹ് അയ്‌ കൂടിണ്ടാവും ഉം.
അഅ്‌ കൂട്ല്ല എല്ലാ കുട്ട്യാളും പങ്കട്ക്കണം.
ആഹ് അല്ലാ കൂട്ടത്തിലാവുലേ.
ദോ ആഹ് അതന്താച്ചാല് ഓരോ ആഹ് ഓരോ ദിവസവും ഓരോ കുട്ട്യാളാണല്ലോ കഥ പറയാൻ ഓരോ ക്ലാസ്സിന്ന് ഇങ്ങനെ അപ്പൊ അയ്ന് കഥേ പ്പമ്മക്ക് ഇഷ്ടള്ള കഥേണോ പാട്ടാണ് എന്താച്ചാ പട്ച്ചു വരാ. ഞാം മ്പ പ്പന്റെ മകക്കെക്കേ അല്ലെങ്കി തന്നെ മടിയാ ബുസ്തകം അട്ത്ത് വെക്ക്ആച്ചയ്ന് വയങ്കര പിരാ അപ്പൊ അയ്ന് തേ മാതിരി ബാത്റൂമ്ക്കോവാണ്ട് തലവേദനണ്ട് ഒർക്കെര്ണ്ട്ർഞ് എങ്ങനെങ്കി സാ വേം ഇങ്ങട്ട് ഇങ്ങട്ട് ഒപ്പിച്ച് നീക്കാള്ള പര് പര് വാടിയാ നോക്ക്ആ. അയ്‌നൊക്കെ എങ്ങനെ ഞാം പറയാ എങ്ങ ന്നട്ക്കോള്ളൂ വല്ല്യോൻ പിന്നെ ഏഹ് ഓന്റെ കാര്യങ്ങളൊക്കെ ഓൻ ചെയ്യും ഇപ്പൊ പിന്നെ ഓ ഇ ഇപ്പൊ പിന്നെ ഓന് വല്ല്യ ക്‌ളാസ ത്തില്ലേ ഓന്പാർലാ അപ്പ ഞമ്മ ഒന്നും അറിയൂല്ല പർഞൊട് ക്കാന് ഓൻ്റെ കാര്യങ്ങളൊക്കെ ഓം നോക്കും ചെയ്യും ഓം അത്യാവശ്യ ച്ചൊക്കെ പഠിക്കും ചെ അപ്പോ ഒന്റെ കാര്യം ഓ ഓൻ തന്നെ ചെയ്യും ഞാൻ ഒന്നും നോക്കലില്ലാ.
നോ കാ നോക്കീട്ട് കാര്യില്ല കാര്യം ഫുള്ള് ഇംഗ്ലീഷ് ക്ഷ അപ്പ നമ്മുക്കൊന്നും നമ്മുക്ക് വായിചെട്ക്കാൻ കഴിയൂല അപ്പ ഞാൻ നേര
റ്റ അങ്ങൻതന്നാ ഇംഗ്ലീഷ് എൻക്ക് അധികം വല്ലൃരു പിടുത്തില്ല എന്ന
ആ അപ്പൊ വായിക്കാനൊക്കെ ഇൻ ക്ക് അറിയാ ഞാൻ ഒക്ക വായിച്ചോക്കീ ഇംഗ്ലീഷ് പക്ഷെ എന്തൊക്കെന്താ ചെയ്യേന്ന് വെച്ചാ നമ്മക്ക് മനസിലാവില്ല കാർണം നമുക്ക് ഉത്തരം നമക്കാണ്ട് ഇതാക്കി കൊടുക്കണ്ടേ
ആഹ് എനിക്ക് വായിക്കാനും എഴുതാനൊക്കെ കയ്യും പക്ഷെ അർത്ഥം മനസ്സിലാവില്ല
ആഹ് അപ്പൊ ഞാൻ പയും സ്വയം ചെയ്ത് പഠിച്ചോളീ പറയും ഞാന്
ആഹാ
അല്ലെങ്കി പിന്നെ അല്ലെ പിന്നേച്ച പോവല് പിന്നെന്നാ ഇപ്പത്തെ കാലത്ത് ഫോണ്ള്ളോണ്ട് ഒന്നിനും ബുദ്ധിമുട്ടില്ല
ആഹ് അയെന്നെ എന്റെ മോളൊക്കെ യൂട്യൂബോക്കി എഴ്തല്ലെ
പ്പ സഹിതം ഇങ്ങട്ട് വെരൂല്ലേ എന്താ നമക്ക് വാണ്ടിയ വെച്ചാല് ഞമ്മളെ കാല ക്കക്കെന്താ പർഞ്ഞാ ഇനി ഇപ്പോ ആ ഏതെങ്കിലും കുട്ടിയോടൊക്കെ ചോയ്ച്ച് ചോയ്ച്ച് പോണം ഇനിയിപ്പോ പാരഗ്രാഫൊക്കെ ഒന്ന് എഴുതി ഒണ്ടാക്കണെങ്കിലേ
അതന്നെ ആവണ്ടപ്പോ ഞമ്മള് ഇങ്ങനെ ആയതെ ഇംഗ്ലീഷൊന്നും അറിയാതെ
അന്നുത ആ അന്നൊന്നും സൗകര്യങ്ങളില്ലല്ലോ
ആഹ് അബ്ഡെ ഉം
മറ്റേ ഇപ്പൊ ഫോഒള്ളോണ്ടിപ്പോ ഇപ്പ ക്കെന്നാപ്പൊ ഇംഗ്ലീഷ് കൂടുതല് പഠിക്കണം പ്രാധാന്യം ഉള്ളോണ്ട് എത്രോ ചാനല്ണ്ട് പ്പോ നമുക്ക് പഠിക്കാനായിട്ട് ചാനല്കള് ഇഷ്ട്ടംപോലിണ്ടല്ലോ പ്പോ ഇംഗ്ലീഷൊക്കെ എവിടേക്കെയാണ് ഇപ്പോ എങ്ങനേക്കെയ ഉച്ചരിക്കേണ്ടത് പറയണ്ടേന്നൊക്കെ പറഞ്ഞത് എന്തെല്ലാം ചാനലുകള്ണ്ട്
അതന്നെ
അപ്പൊ കുട്ടിയൾക്ക് ഇതാക്ക ഇപ്പൊ പിന്നെല്ലാ കുട്ട- ട്ടിയള് പഠിക്കാൻ ശ്രമിക്ക്ണ്ടല്ലോ പഠിക്കാതെ ഒയപ്പി കുട്ടിയൾ നടക്കണേല്ല
ഇപ്പഴ്ങ്ങനയ ഞമ്മളക്കെ പ്രായത്തില് അ അങ്ങല്ലേ ഞമ്മളൊക്കെ പ്രായത്തില് പതിനെട്ട് വയസ്സാവുംമ്പത്ത്ക്ക് കെട്ട് - ട്ടിച്ചു വിടണോന്നൊള്ള ആഹ് ഒരു ഇദേനി ഇപ്പ അങ്ങനല്ല ആഹ് ഇപ്പത്തെ കുട്ട്- കുട്ടിയാൾക്കൊക്കേന്ന് പറഞ്ഞാൽ പഠിച്ചന്നെ ഒരു നെലയിലെത്തണംന്ന്ള്ള ചിന്തെള്ള മക്ക-
ആഹ് എന്തെങ്കി എന്തെങ്കിൽ സ്വന്തം കാലിൽ നിക്കണം ഇങ്ങട്ടൊക്കെ ആലോയ്ക്ക കല്യാണം വാണോ വാ ണ്ടേന്നൊക്കെ ആലോയ്ക്കുന്ന മട്ട കുട്ട്യാക്ക്
അതാണല്ലോ ഇപ്പത്തെ ചെക്കന്മാരും പെണ്ണ് തെരഞ്ഞനെ ഇങ്ങന നടക്കണണ്ടില്ലേ കുട്ട്യാളൊന്നും സമയ്ക്കൂല്ല കല്യാണം ഇണ്ടാക്കാന്
അതന്നെ ഞമ്മൾതൊക്കേർന്നാല് ഞമ്മളെ വാപ്പീം ഉമ്മേം കല്യാണം കഴിച്ചൂട്ടോ കല്യാണം കഴിച്ചു ഇനിപ്പ ഏഹ് ഞമ്മള ആഹ് കാർണിപ്പൊ ആഹ് ഏഹ് പഠിക്കണ്ടാ എന്തിനാ പഠിച്ചിട്ട് കൊറെ പഠിച്ചിട്ട് പർഞ്ഞാ ണ്ട് അത് കേട്ടാണ് നമ്മള് വലുതായത്
അതന്നെ
പത്താം ക്ലാസ്സങ്ങ് കഴിഞ്ഞ ആണ്ട് താവും തൊട്ങ്ങും ഇബരാലോയ്ക്കല് ഇണ്ടാക്കിയാലോ ഇണ്ടാക്കിയാലോ
ഓൽക്ക് വേജാറാണ് പെൺകുട്ടിയള് പെരേ നിക്കോ പയിനെട്ട് വയസ്സായല് ആഹ്
പർഞ്ഞിട്ട് കാര്യല്ല കാരണം എന്താ ച്ചപ്പോ ഏ അങ്ങൻത്തെ ഒരു കാലഘട്ട ത്തിലേനി അന്ന് ഇണ്ടായിനത് പക്ഷെ ഇന്ന് അങ്ങനല്ല ഇന്ന് കുട്ടികൾ പറയണന്താച്ചാല് നമ്മക്ക് പഠിക്കണം കാരണം ഞമ്മൾ സ്വന്തം കാലില് നിക്കണം അല്ലാതെ ഒരാളെ ആശ്രയിക്കാൻ പറ്റൂല്ല ശരിന്നെ ആണാനും
അതെ ഞമ്മളെ അവസ്ഥ കണ്ടല്ലേ അയ്റ്റങ്ങള് മൻസ്സിലാക്ക്ണത് ഹ് ഹും
ഞമ്മക്കിപ്പൊ ഒരു നൂറ് രൂപ കിട്ടാ നമ്മള് നൂറ് കാര്യങ്ങൾ ബോധിപ്പിക്കണം ഓലെ
ഏ ബോധിപ്പിക്കും വാണം വൈത്തലേ കൂടി ചോയ്ക്കും മാണം. തരോ തരോന്നും ചോയ്ച്ചിട്ട്
അപ്പളാണ് ഇഞ്ഞ് ഇഞ്ഞ് ബ ആ ഇഞ്ഞ് ബാക്കിണ്ടോ ഇജന്തേ കാട്ടിയത് എങ്ങനെയക്കെ വാങ്ങിയ യൗട്ക്കെ പോയത് അപ്പൊ നമ്മള് സ്വയ ആയിട്ട് ഇങ്ങനെ പൈസ ഇണ്ടാക്കിയാല് നമ്മക്ക് സുഖല്ലേ?
ഏഹ് പ്പ അത് എത്ര സമാധാനാന്ന് അറിയോ.
ഏ നമ്മളെ ഇഷ്ടങ്ങൾക്കൊക്കെ നമ്മക്ക് ചെലവാക്കും ചെയ്യാ.
ചെലവാക്കും ചെയ്യാ അഹന്നെ.
ഇത്പ്പോ ഞമ്മള അത്യാവശ്യ കാര്യം
നമ്മള നമ്മള് അത്യാവശ്യ കാര്യങ്ങൾ ക്കാണ് ഇപ്പ നമ്മക്ക് പൈസ ചോയ്ക്കും ഓലോട് അതന്നെ എത്ര വട്ട നമ്മൾ ചോയ് ക്കണോലോട് ദേഷ്യം പിടിച്ചല്ലോ നമ്മക്ക്
അഥവാ തന്ന് കഴിഞ്ഞാലും വൈന്നേരം വെത്ത് വീട്ട്ക്കടത്തിഞ്ഞ ഇന്ന് എന്തിനൊക്കെ ചെലവാക്കി എഒടെത്രറുപ്പായി ഇവിടെത്രറുപ്പായി ആഹ് കണക്ക് തന്നെ
ഏഹ് എങ്ങനെയക്കെ ചെലവായി എ എവിടെ കൊടുത്ത് എ എത്ര കൊടുത്ത് എങ്ങനെ കൊടുത്ത്
ആഹ് അതന്നെ ഇന്റെ ഇ ഇ ഇവടെ ക്കെ ഞാൻ എവിടെ പൊറത്ത് പോയി കഴിഞ്ഞൻ്റേല് പോയിക്കാട്ട് തിരിച്ച് വണ്ടിയിൽ എത്തും അപ്പം ചോദിക്കും ഇഞ്ഞ് എത്ര റുപ്യണ്ട് എവിടാ അവടെ എവിടെക്കെ പൈസ ആയി
ഉം ബോധിപ്പിക്കണം എന്തക്കെ കാട്ടിയേ. ഓല വിചാരപ്പോ ആഹ് ഏഹ് ഓഹ് ഓല വിചാരം ഇപ്പോല് എത്രോ പുതിയ പൈസ നമ്മുക്ക് തന്ന്ട്ട് ഇപ്പ ചോദിക്ക്ണന്ന
ആ അതെന്നെ
ഞാൻ എപ്പളും പറയും വല്ലാത്തൊരു കോറി അഹ് അന്നേ ജോലി ഒന്ന്പ്പോ കഴിച്ച് കഴ്ഞ്ഞറിയാനെ
ഏഹ് അഹ്
ഇഞ്ഞ്ന്ന്പ്പേ നന്മക്ക് പോകാൻ വയ്യാ എന്താറിയോ നമ്മുക്ക് പഠിച്ചതൊക്കെ മർന്ന് ഇപ്പ ഇപ്പൊ ടച്ച് നമ്മക്ക് വിട്ടിലേ. ഇഞ്ഞി നമ്മക്ക് ഫസ്റ്റ്ങ്ങ്ന്നൊക്കെ തൊട്ങ്ങണം. അയിൻ്റെക്കെ സമയം എടുക്കും
ഇന്ന് ഇല്ല മുമ്പത്തെമാരില്ല ഇപ്പ ഏത് സ്ഥാനത്ത് കർഞ്ഞലും ജെസ് റ്റ് പ്ല പ്ലസ് ടു എങ്കിലും വേണെന്നാ എവിടെ ഇല്ലല്ലോ അതില്ലാത്തരുതേ ആ ഇൻക്ക് പ്ലസ് ടു ഇല്ല ഞാൻ എസ് എൽ സി വരെ പോയിട്ടുള്ളു.
എനിക്ക് പ്ലസ് ടു ഒക്കെ ഇണ്ട്
ആഹ്
ഇൻ്റെ കല്യാണായി ഇന്റെ കല്യാണം കഴിഞ്ഞപ്പ ഞാൻ ആ ഇൻ്റെ കല്യാണം കഴിഞ്ഞപ്പ ഞാൻ പ്ലസ് വൺലേനി കല്യാണം കഴിഞ്ഞ ഓ ഞാ പിന്നെ കല്യാണം കഴിഞ്ഞി ട്ടെ ഞാൻ പിന്നെ പ്ലസ് ടു ഫുൾ ആക്കി എക്സാം പ്ലസ് ടു ഒക്കെ എനിക്കിണ്ട് പക്ഷെ എന്താറിയോ ഇപ്പൊ ഇത്രേം ഇത്രയും ഗ്യാപ്പ് വന്നില്ലെ. പത് പത്ത് പന്ത്രണ്ട് കൊല്ലം ഗ്യാപ്പ് വന്നില്ലേ അമ്മക്ക് ആഹ് അപ്പൊ ഇഞ്ഞി അമ്മക്ക് പെട്ടന്ന് ഇങ്ങട്ട് എടുക്കാൻ കഴൂല്ല കഴിച്ചെടുക്കാൻ കഴിയൂല്ല പിന്നെ ഇപ്പം പിന്നെ ഇപ്പ നമ്മുക്ക് മക്കളും കുട്ടികളൊക്കെ സൊയലുകളായില്ലേ അന്നൊക്കെ അമ്മക്ക് അമ്മള ളെ കാര്യം മാത്രം നോക്കിയാ മതി
ഉം
ഇപ്പൊ ഇതെക്കെ മക്കളതും മാ നോക്കുക ബുദ്ധുത്തോ മാണം നോക്
അതിനിവര് ഈ ഈ കുട്ട്യാളും മ ക്കൾക്കു വലുതായി വരുന്തോറും ഞമ്മക്ക് പൈസക്ക് ചെലവ് കൂടുവല്ലേ ചെയ്യണത്
ചെലേപ്പം കൂടാന്ന് നമ്മക്കാണ് പിന്നെ ചിന്തകള് ലേ
ആഹ് അതന്നെ
ചിന്തകൾ നല്ലോണ്ണം കൂടാ ഇഞ്ഞിപ്പെന്താ മക്കള് പഠിക്കൂലേ പഠിക്കോ ഇനിപ്പെന്താ ആവുക ഇനിപ്പോ എന്താ ചേർക്കാ എങ്ങനെയൊക്കെ ചെയ്യാച്ചത് ഞാൻ പറമ്മേ ഞാൻ ച്ചോനെ മക്കൾ വൽതാണ്ടേനുവിചാരിച്ച് എപ്പൊഴും പറയും ഞാൻന്തോ സുഗേനാ കുഞ്ഞ് കുഞ്ഞ് രണ്ടു വയസൊക്കെ ആയന്ന് ഒരു സ്വയലും ഇല്ലായിന്. മേത്ത് തിന്നാൻ കൊടുക്ക ഓൽ തിന്ന് ഓലെ പണി നമ്മുക്ക് ഒരു സ്വയല്ലേര്ന്ന് ഇത് അമ്മക്ക് ഒര് ഒഴിവില്ലല്ലോ പരീക്ഷ അത് മനുവൽ പഠിച്ചിട്ടില്ലേ ചെയ്ത് ട്ടില്ലേ എന്തൊക്കേ അമ്മക്ക് ടെൻഷന് അയിന്റെ ഇടയിൽകൂടെ ഇഞ്ഞിപ്പോ ആഹ് ഇഞ്ഞിപ്പോ അയിന്റെ ഇടക്കൂടെ ഞമ്മ എന്തേ എന്റെ ക്ലാസ്സിൽ പോയാൽ ഞമ്മക്ക് പഠിക്കാൻ കഴിയോ കഴിയൂ ല്ല കാരണം ഞമ്മക്ക് ഞമ്മളെ കാര്യം മാത്രം ആണെങ്കിൽ നമ്മക്ക് പഠിക്കാ ഇരിക്ക ചിന്തിക്കാ ഇത് നമ്മക്ക് അങ്ങനെ എല്ലല്ലോ അല്ലെങ്കിൽ നമ്മള് ഇപ്പോഴും ഇങ്ങനെ ഇങ്ങന ഇപ്പോഴും നമ്മളിങ്ങനെ ഇങ്ങനെ ആ ടെച്ച് വിടാതെ ഇങ്ങനെ പോവ്വ് പോ എന്നാ കൊഴപ്പല്ല ഇപ്പൊ കൊഴപ്പില്ല പക്ഷെ ഇപ്പ നമ്മളിപ്പോ ഏഹ് അവിടെ നിർത്തി പിന്ന ഒന്നിനും
ആഹ് അതന്നെ ആഹ് പോയില്ല അതന്നെ.
ഇനി അമ്മക്ക് തുടങ്ങുമുൻ ന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാക്ക സിലിബസ് മെത്തം മാറീക്കാ
ഉം സിലബസ് മാറി പിന്നാണെങ്കില് പിന്നെ പഠി ഇ ആഹ് എത്രോ മാറ്റങ്ങൾ വന്നില്ലേ
ആ ഉടനെ തന്നെയാണെങ്കിപ്പോ ഞാനൊക്കെ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് ആഹ് ഞാൻ പ്ലസ് പ്ലസ് ടു കഴിഞ്ഞിപ്പോ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിപ്പോ ഞാൻ ഡിഗ്രിക്ക് പോയീന് അപ്പൾ ഡിഗ്രി ആഹ് ഞാൻ ഡിഗ്രിക്ക് പോയി വിശേഷമുണ്ടായി പിന്നെ ഭയങ്കര റെസ്റ്റ് ഒക്കെയേനി.
ആഹ് ആഹ്
അപ്പം പിന്നെ അങ്ങനെ സ്റ്റോപ്പ് ആക്കി. പിന്നെ ഇതേമാരി പിന്നെ ഉം പിന്നെ നോക്കീല്ല. പിന്നെ ഇതാമായി പ്രസവിച്ചു പിന്നെ നമ്മുക്ക് പിന്നെ ആ ആ ഇതല്ലല്ലോ. പിന്നെ ഞാൻ ഗൾഫിലേനും കുറെ